ഹലോ
ഹലോ
കേക്കാവോ?
കേക്കാം.
ആഹ് ചോറൊക്കെ കഴിച്ചോ?
ചോറുകഴിച്ചു.
ആഹ് ഇന്ന് മഴയൊക്കെ കൊറവ്ണ്ടോ?
എന്തോ
ഇന്ന് മഴയൊക്കെ കൊറവുണ്ടോ?
ഇപ്പം മഴയില്ല
ആഹ്
മഴ പക്ഷെ പെയ്യുന്നുണ്ടായിരുന്നു.
ആഹ്
ഉം
വീട്ടിലെങ്ങനെ വളർത്ത് മൃഗങ്ങളൊക്കെ ഒണ്ടോ?
ഉണ്ട്
എന്ത്വ?
ഒരു പൂച്ച കുഞ്ഞുണ്ട്.
ആഹ് പട്ടിയൊക്കെ ഒണ്ടോ?
പട്ടി വീട്ടിലില്ല. പക്ഷെ ബന്ധുക്കളുടെ വീട്ടിലുണ്ട്.
ആഹ് ഏതിനെയാ ഇഷ്ടം? പട്ടിയാന്നോ പൂച്ചയാന്നോ?
എല്ലാത്തിനേം ഇഷ്ടാ.
എന്നാലും
പട്ടി
ഉം എന്ത് ബ്രീഡാന്നോ അതോ നാടൻപട്ടിയെയാണോ?
നാടൻ പട്ടിടെ
ആഹ് ബന്ധുക്കാരെ വീട്ടിലോ അത് നാടനാന്നോ?
അല്ലല്ല അവിടേ ജർമ്മൻ ഷേപ്പേട്.
ആഹ് ഒരാളെ ഒള്ളോ?
ഇല്ല രണ്ടു പേരുണ്ട്.
ആഹ് നല്ല ഫ്രണ്ട്ലി ആണോ?
ഉം നല്ല ഫ്രണ്ട്ലിയ
ആഹ് അറിയാത്തവരൊക്കെ അറ്റാക്ക് ചെയ്യോ കടിക്കയോ അങ്ങനെ വല്ലോം ഒണ്ടായിട്ടുണ്ടോ?
ഇല്ല ഇല്ല അങ്ങനൊന്നും ചെയ്യത്തില്ല.
ആഹ് ഭയങ്കര എക്സ്പെൻസല്ലേ ജർമ്മൻ ശെപ്പാടിനൊക്കെ വളർത്തണോങ്കി.
വലിയ എക്സ്‌പെൻസ
ആണോ? വീട്ടിലെ ഭ ഭക്ഷണൊക്കെ കഴിക്കുവോ അത്?
വീട്ടില് ഭക്ഷണം ഇല്ല അതിന് പ്രത്യേകം ഭക്ഷണം വെച്ച് കൊടുക്കണം
ആഹ് ഞങ്ങടെ വീട്ടില് ഒരു പട്ടിയൊണ്ട് നേരത്തെ രണ്ട് പട്ടി ഒണ്ടാരുന്ന്
ഉം
ഇപ്പോ ഒരു പട്ടിയൊണ്ട് ഒരെണ്ണം അങ്ങ് ചത്തു പോയി എടക്ക് ആഹ് ഒരസുഖം വന്ന് ചത്തോയ്
ഉ
പിന്നെ പൂച്ച ഇവടെ കൊറേ പൂച്ചകള് ഒണ്ടായിട്ടോണ്ട്
ഉം
ആഹ് അതക്കെ കൊറെയൊക്കെ വളന്ന് കഴിയുമ്പം ആഹ് ചത്തോവോ അല്ലങ്കി കാണാതെ പോവോ പിന്നെ നേരത്തെക്കെ ആണെങ്കി കൊറെണതിനെ പട്ടിയൊക്കെ പിടിച്ചിട്ട് പോയി
ഉം
പിന്നെ ഇപ്പോ ഒരു പുതിയ കുഞ്ഞു പൂച്ചയൊണ്ട് അത് ഇതുവരെ ഞങ്ങള് വളർത്താത്ത രീതിലുള്ളള്ളോരു പൂച്ചയാ
ഉം എന്തൊരു കളറ്
അതിന്റെ കളർന്ന് പറഞ്ഞ ഒര്മാതിരി കാട്ടിലെ പൂച്ചേടെ കണക്കോള്ള ഒരു കളറാ
ഉം
കണ് കണ്ണൊക്കെ വേറെ പോലെ ഇരിക്കുവാ നാട്ടിലെ പൂച്ചേടെ പോലെയല്ല. ആഹ് അവടത്തെ പൂച്ചേടെ കളറെന്തുവാ?
ഉ
ഹലോ
വെള്ള പൂച്ചയാരുന്നോ
ആഹ് ഫുള്ള് വെള്ളയാണോ വേറെ പുള്ളിയൊന്നുവില്ലേ
ആഹ് കറുത്ത ചെറിയ പുള്ളിയൊണ്ട്
ആഹ് വാലോ?
ഉം വാലിലും കറുത്ത പുള്ളിയൊണ്ട്
ആഹ് അതിനെ വേടിച്ചയാന്നോ അത് എങ്ങനെ എടുത്ത് വളത്തിയാണോ?
തന്നെ വന്ന് കേറിതാണോ.
ഉം
അവടാർക്കാ പൂച്ചയോട് ഭയങ്കര സ്നേഹം
ഉം
അവടാർക്കാ പൂച്ചയോട് ഭയങ്കര സ്നേഹം?
വൈഫിന്
ആണോ? അത് പേരൊക്കെ വിളിച്ചാലൊക്കെ വരോക്കെ ചെയ്യോ?
പേര് വിളിച്ചാ വെശന്നിരിക്കുവന്നേ ഇപ്പം വരും ഓടി വരും
വെശപ്പില്ലെങ്കി അപ്പ വിളിച്ച വരത്തില്ലേ
ആഹ് അതിനെ കുളിപ്പിക്കുവോക്കെ ചെയ്യോ
ഏഹ്
കുളിപ്പിക്കും
ആ വൈഫാന്നോ കുളിപ്പിക്കുന്നെ
അതെന്നെ
അന്നേരം അത് എന്തെലും മാന്തവോ കടിക്കോ ഓടിപ്പോകോ ഒക്കെ ചെയ്യുവോ.
ആ
ഒന്നും ചെയ്യത്തില്ലേ പാവം പൂച്ചയാന്ന് തോന്നല്ലോ
ആ ഇവിടെ ഇത് ചെറിയതായത് കൊണ്ട് ഇതുവരെ ഒന്നും ചെയ്തില്ല ഉം ഇപ്പൊ പിന്നെ മഴൊക്കല്ലേ അപ്പം ഏച്ചിക്ക് മഴത്തൊന്നും കുളിപ്പിക്കാൻ പാടില്ലല്ലോ. ആണ് എന്ത് ഭക്ഷണം കൊടുക്കുന്ന അതിന് വീട്ടില് ആഹാരം തന്നന്നോ കൊടുക്കുന്നേ
എന്ന
അല്ലാതെ ക്യാറ്റ് ഫുഡ് ഒന്നും കൊടുക്കൂല്ലേ
ആ ക്യാറ്റ് ഫുഡ് ഉണ്ട് ചിലപ്പം ചെറുതായിട്ട് കൊടുക്കും ഒന്നും ഇല്ലെങ്കി
ആഹാ മീൻ ഉണ്ടെങ്കിലേ കഴുകു അങ്ങനെക്കെ ഉണ്ടോ
അത് മീനൊക്കെ കൊടുത്താലേ കഴിക്കു
ആഹ്
പക്ഷേ ചെറിയ ചെറിയ അതേപോലുള്ള സാനങ്ങളും
ഏഹ്
പുട്ട് ദോശയൊക്കെ കഴിക്കും
ആഹ്.
ഉം
ചപ്പാത്തി ഇഡലിയൊക്കെ കഴിക്കോ
ചപ്പാത്തി കഴിക്കും ഇഡലി കഴിക്കും
ഉം വേറെ ഏതെലും വീട്ടിലൊക്കെ പോവൊത്
ഉം അതെപ്പഴും ഉ
കൊറേ വീടുണ്ടോ അടുത്ത്
കുറേ ഇല്ല രണ്ട് വീടൊക്ക കൊണ്ട് അവിടെ അടുത്തടുത്തൊക്കെ പോകും.
ആഹ്. ഇതിനെ വേറെ വല്ല പൂച്ചക്കെ കടിക്കാൻ വരോ
പിന്നെ അടുത്തുള്ള പൂച്ചളൊക്കെ കടിക്കാൻ വേരും ഇതിനെ
ആണോ ദേഹൊക്കെ മുറിഞ്ഞിട്ടൊക്കെ ഉണ്ടാ എപ്പഴേലും
ഉം ഇതുവരെട്ട് മുറിഞ്ഞിട്ടില്ല.
ആഹ് അത് കാട്ടിലെ പൂച്ചയാണോ അത് വേറെ അടുത്ത വീട്ടി വളർത്തുന്ന പൂച്ചയാണോ ഇതിനെ കടിക്കുന്നേ
അടുത്ത വീട്ടിലെ പൂച്ച
അപ്പൊ നിങ്ങളൊക്കെ അയിന് ആഹ് ഓട്ടിക്കോ അതോ മൈന്റ് ചെയ്യത്തില്ലേ?
എന്തവ
അപ്പൊ നിങ്ങളൊക്കെ ആ പൂച്ച വരുമ്പോ അയിനെ ഓട്ടിക്കുവോ അതോ മൈന്റ് ചെയത്തില്ലേ
ഓടി
മ്
ചെയ
ആ
ഇത് കെടന്ന് ഉറങ്ങുമ്പോ ആയിരിക്കും വന്ന് കടിക്കുന്ന-
വീടിനകത്ത് കയറി വന്നാ കടിക്കോ
വീടന് അകത്തല്ല വീട് സൈഡിലൊക്ക കിടന്നോറങ്ങുമ്പോ
ആ ഈ നിങ്ങളുടെ വീട്ടില് പൂച്ചയുണ്ടന്ന് പറഞ്ഞില്ലേ ആ പൂച്ചിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്തുവാ
മ്
ആ വീട്ടിലെ പൂച്ചയില്ലേ
മം
അതിന്റെ ഏറ്റവും ഇഷ്ടമുള്ള സ്വഭാവം എന്തുവാ പ്പ അതി ചില പൂച്ചകളൊക്കെ നമ്മളെ കാണാതിരുന്ന് കാണുമ്പോ ഭയങ്കര ആ മ് സ്നേഹം പ്രകടിപ്പിക്കും ആ പിന്നെ നമ്മെ ശല്യപ്പെടുത്തത്തൊന്നും ഇല്ല അങ്ങനെയൊക്കെ കൊറേ നല്ല കാര്യങ്ങളൊക്കെ ണ്ടോ
മ് ഈ പൂച്ചെ അങ്ങനെയുള്ളൊരു പൂച്ചയാ
എന്താ
നമ്മളെ കാണുമ്പോൾ വന്ന് സ്നേഹം പ്രകടിപ്പിക്കും
സ്നേഹ പൂച്ചയല്ലേ
മ്
പൂച്ചക്ക് ആ വീട്ടിൽ ആരോടാ കൂടുതൽ ഇഷ്ടം
പൂച്ചക്ക് എല്ലാ നല്ലത്ഷ്ട്ടുണ്ട്
മ് അവിടെ പുള്ളോരൊന്നും ഇല്ലേ
ഇല്ലാ
വലിയവര് മാത്രേ ഉള്ളല്ലേ
മ്
അട്‌ത്തൊക്കെയോ
അടുത്തൊക്കെ പിള്ളാരുണ്ട് പക്ഷെ അവിടോക്കെ അങ്ങനെ പോവുങ്കിലും അങ്ങട്ടന്നെ വരും
മ് വീട്ടിനകത്താണോ ഉറങ്ങുന്നേ
മ് മിക്കവാറും വീടിനകത്താ ഉറങ്ങ്ന്നെ
അ എന്നെങ്കിലും കാണാതെ പോയിട്ടുണ്ടോ അയ്നെ
ഇല്ല ല്ല കാണാതെ പോയിട്ടില്ല
ആ വാക്സിനേഷൻ ഒക്കെ എടുക്കുന്നുണ്ടോ
ഇല്ല വാക്സിനേഷൻ എടുത്തിട്ടില്ല
ആ ആറു മാസം കഴിയുമ്പോം വാക്സിനേഷൻ എടുക്കണം കേട്ടോ ചെലപ്പം ഇതിനെ വല്ലം ജന്തുക്കള് കടിച്ചാലേ നമ്മള അറിയത്തില്ല അങ്ങനെ ഇവിടെ ഞങ്ങൾക്ക് ഇതിന് മുന്നേ ഒരു പൂച്ച ണ്ടായിര്ന്ന് അതിച്ചിരി വലുത- വല്ല്യ പൂച്ചയാ എന്നിട്ടും വേറെ കണ്ട വേറൊരു മുട്ടൻ അയിനെക്കാട്ടിലു വലിയൊരു കണ്ടമ്പൂച്ച വന്ന അയിനെ കഴി ക്കേര്ന്നു
മ്
ഉം അതിന് കൊറച്ചു ദിവസം മുന്നേ അത് ഒരു ആക്സിഡന്റില് ചത്തുപോയി.
ഉം
അവിടെ കൊഴപ്പമില്ല ആ വാക്സിനേഷൻ എടുത്തില്ലേ നമ്മൾ ശ്രദ്ധിച്ചാ മതി പിന്നെടുക്കുന്നതാ നല്ലത് അടുത്ത മൃഗാശുപത്രി ഉണ്ടോ
ആ തൊട്ടടുത്തില്ല കുറച്ച് ദൂരം പോണം
ആഹ ആ ന്നാ ശരി
ശരിയെന്നാ